ഹലോ എന്തതുണ്ടിടി എവിടാ
ആ സുഖമായിട ഇവിടെണ്ട് നിനക്ക് എന്തൊക്കെയുണ്ട് വിശേഷം
ആഹ് ഇങ്ങനെയൊക്കെ പോന്നല്ലീ പിന്നെ ഞാാന് കൊറച്ച ദിവസം ആ ഞൻ പറയാനായി കുറച്ച ദിവസം ബിസി ആയിരുന്നു നീ എന്നെ വിളിച്ചിട്ടുണ്ടരുന്നില്ലേ ഞാാന് ടൂറിലായിരുന്നില്ലേ അപ്പം അതാ എനിക്ക് ഫോൺന്ന് എടുക്കാൻ പറ്റാഞ്ഞത്
ആഹ ഞാൻ അറിഞ്ഞു അത് പിന്നെ ബിസി എല്ലാം കഴിഞ്ഞ് വന്ന് സമാധാനത്തെ ചോദിക്കാന്ന് വിചാരിച്ചു
ആ ടൂറിലായിരുന്നീ ആ ടൂറല്ലേടിീ നല്ല അടിപൊളിയായിുന്ന നല്ല രീതിയിൽ എൻജോയ് ഒക്കെ ചെയ്യാൻ പറ്റി
നിങ്ങള് കറക്റ്റ് എവിടെൊക്കെ പോയിട്
ഞങ്ങള് മെയിന ആയിട്ട് ഊട്ടിയിലാ പോയത് പിന്നെ വാഗമൺ മൈസൂർ അങ്ങനെ സംഭവങ്ങളെല്ലാം കവർ ചെയ്ത് പിന്നെ കൊറെ നാളത്തെ ഒരു പ്ലാനിങ് ആയിരുന്നു എന്താലും എപ്പോഴാണ് നടന്നത് പിന്നെ മീരി ഉടങ്ങാതൊക്കെ പോവാൻ പ്ലാൻ ചെയ്ത
ഞങ്ങൾ ഇതുവരെ പ്ലാൻ ചെയ്തോണ്ടി ുന്നതേ ഉള്ളൂ ഒന്നും ഫിക്സ് ആയിട്ടില്ല പോണന്നുണ്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തൊണ്ടിരിക്കുവ എന്തായാലും നിങ്ങക്ക് ഈ ജോലി തിരക്കിന്റെ ഇടയിലൊക്കെ പോയപ്പോ ഭയങ്കര റിലാക്സേഷൻ ആയി കാണും അല്ലേ
പിന്നെ നല്ലൊരു റിലാക്സേഷൻണ് കാരണം ജോലി നമ്മൾ കണ്ടിന്യൂ ചെയ്തൊണ്ടിരിക്കുമ്പോ ഒരു ബ്രേക്ക് കിാ പറയുന്നത് നല്ല കാര്യല്ലേ അപ്പ എന്തായാലും പിന്നെ നിങ്ങള്ൾ പോകുമ്പോഴൊക്കെ നല്ലൊരു പ്ലൻൊക്കെ ചെയ്ത് പോണം കേട്ടും പോയൊ ഒരുരനുഭവം വെച്ച്ു പറ
ആടിീ പ്ലാൻ ചെയ്തിട്ടേ പോത്തോളൂ
ആ പോയൊ ഒരു അനുഭവം വച്ച് പറയവാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ് കാര്യം ബഡ്ജറ്റ് ബഡ്ജറ്റ് നല്ല രീതിയിൽ നമ്മള് സെറ്റ്ക്കി ഇപ്പം ഫ്രണ്ട്സു ആമായിട്ടാ പോകുന്നെങ്കിൽ അല്ലെങ്കിൽ ഫാമിലിയ ആയിട്ടാ പോകുന്നെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരു ഈക്വലായിയിട്ടുള്ള ബഡ്ജറ്റ് സെറ്റ് ആക്കിയിട്ട് അങ്ങനെ പോുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നല്ലേ പിന്നെ നമ്മളൊന്നും ബഡ്ജറ്റ് ഒന്നും സെ സെറ്റ് ആക്കാതെ അവിടെ ചെന്നിട്ട് ഇന്നാൾ ഇന്നാളന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ അതൊരു കൺഫ്യൂഷൻ ആകും
ഉം ശരിയാ കുഞ്ഞിനെ കൊണ്ടൊക്കെ പോയപ്പോ യാത്ര ബുദ്ധിമുട്ടായിരുന്നോ
കൊഴപ്പമില്ലാരുന്നടി അതൊക്കെ മാനേജ് ചെയ്തു
നിക്ക സപ്പോർട്ട് ആാവുമ്പോം പേടിക്കണ്ടല്ലോ ആ ഹോസ്പിറ്റൽ കേസ് ഒന്നും പറയണ്ട രണ്ടു മാസമായിട്ട് ഇതേ ഇതുവരെയും ഹീലായിട്ടില്ലടി അന്ന് മറിഞ്ഞു വീണല്ലേ അപ്പം പിന്നെ ഈ മുറിവ് ഉണങ്ങാത്തത് കൊണ്ട് ഇനി ഷുഗർ എന്തെങ്കില ഉണ്ടോ എന്നുള്ളരു ഡൗട്ട് ഇന്നലെ പോയിട്ട് ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്ത് പക്ഷെ ഒരു കുഴപ്പമ ഇില്ല ഷുഗറും ഇല്ല ബ്ലഡിന്റെ കൗണ്ടണ്ട് തൈറോയ്ഡ് എല്ലാം ചെക്ക് ചെയ്ത് പക്ഷെ ഒരു കുഴപ്പില്ല പിന്നെ എന്തുകൊണ്ടാണ് ഇത് മാറാത്ത റിയാം വയ്യ ഇയിപ്പൊ ഡോക്ടർ ഒ സർജനെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് നാളെ ഒന്ന് പോണം കാണ ക്കാന്
ആ കാണിക്കേ വെച്ചോണ്ടിരിക്കരുത് ഒന്നാമത് കാലാണ് അപ്പൊ നമ്മള് വെച്ചോണ്ടിരിക്ക തോറും അതിന് വശളാവരുത് പിന്നെ അതുപോലെ തന്നെ നിനക്ക് നേര ത്തെ കാണിച്ചപ്പോഴും ഒന്നും ടാബ്ലറ്റ് ഉണ്ടന്നില്ലേ
ഇല്ല ടാബ്ലറ്റ് അത് മുറിവ് അടങ്ങാൻ വേണ്ടിട്ടുള്ളതെല്ലാം അന്നരത്തേക്ക് തന്നന്നേ ഉള്ളല്ല അത പ്രത്യേകിച്ച് ഒരു ഡീപ് ടെസ്റ്റ് നമ്മൾ ഇതുവരെ നടത്തില്ലല്ലോ ഇനി എന്താന്ന് വെച്ചാൽ നോക്കണം പിന്നെ എല്ലത്തോട്ട് പോവാാൻ പറഞ്ഞതായിരുന്നു മെഡിക്കൽ കോളേജ് പിന്നെ ഇപ്പ ഈ ശിഖലൊക്കെ പടർന്നിരിക്കുന്ന സമയല്ലേ അതുകൊണ്ട് ഈ മെഡിക്കൽ കോളേജിലൊക്കെ പോകാനൊരു പേടി നമ്മളൊക്കെ നമ്മൾ സേവ് ാവണ്ടേ ഇപ്പൊ ഇഏതൊക്കെ പലതരത്തിലുള്ള രോഗികൾ വരുന്ന സ്ഥലമല്ലേ കുഞ്ഞിനെയും കൊണ്ടൊക്കെ പോ തക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ ഇപ്പൊ ഈ ഷിഖല്ല പകരുന്ന കാര്യം തന്നെ അറിയാല്ലോ നമ്മളി ഇപ്പം മലിനമായ വെള്ളം കുടിക്കുന്ന മലിനമായ ഭക്ഷണം കഴിക്കുന്ന രോഗബാധിതരുമായി സമ്പ അതാണ് മെയിൻായിയിട്ടുള്ള പ്രശ്നം ഇപ്പ നമ്മള് ഈ മെഡിക്കകോളേജിലിന്ന് ഒക്കെ പോകുമ്പോൾ അതാണ് പേ ടി ഷികല്ല ബാധിച്ചവരുണ്ടോ ഇല്ലയോന്നറിയാതെ നമ്മള് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവര് പോകുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഇനിയിപ്പം ഏതെങ്കിലും അടുത്തുള്ള ഏതെങ്കിലു ഒരു ഹോ ഹോസ്പിറ്റലിൽ പോയി ഒരു സർജനെ കാണിക്കണം
അതുപോലെ തന്നെ നീ ഇപ്പം നീ ഇപ്പ ഇങ്ങനെയൊക്കെ നിന്റെ വീട്ടിൽ പരിസരത്തൊക്കെ ഇപ്പൊ ഇവിടത്തെ ഇവിടത്തെ ഹെൽത്തുകാരൊക്കെ വന്നായിരുന്നു ചെക്കൊക്കെ ചെയ്യാൻ അപ്പം നല്ല രീതിയിലൊക്കെ ഈ വെള്ളമൊക്കെ കി കട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങ് കളയൊക്കെ ചെയ്യണം എന്നിട്ട് മാക്സിമം നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ നമ്മള് കൊറെ കാര്യങ്ങൾ സൂക്ഷി
ആന്ന് അതെ അതെ പിന്നെന്ന് വെച്ചാല് ഇപ്പേ എവിടെ നോക്കിയാലും ഇതേപോലെ എല്ലാവർക്കും ബുദ്ധിമുട്ട് അപ്പൊ നമുക്ക് തന്നെ ഒരു സംശയം ഇതെന്തു ചർദിൽ ക്ഷീണം പിന്നെ ഡീഹൈഡ്രേഷൻ ഇതൊക്കെ ഷിഗലയുടെ ലക്ഷണാണ് പക്ഷെ നമ്മൾ നമ്മുടെ ചുറ്റുപാട് നോക്കുമ്പോഴും ഇങ്ങനെ മിക്കവർക്കും ഇതേപോലത്തെ പ്രശ്നങ്ങൾ കൊണ്ട് ഹോസ്പ നമുക്ക് എന്തായാലും ചിലപ്പോ അങ്ങനൊന്നില്ലെങ്കിതന്നെ നമുക്ക് മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ട വരും എന്തുകൊണ്ടാ ഇനിയവർക്ക് രോഗമുണ്ടോ ഇപ്പോഴത്തെ നമ്മൾ കൊറോണയുടെ സമയത്ത് ഇതുപോലെ ആരുന്നല്ലോ ജെസ്റ്റൊരു പനി വന്നാ ന്നപോലും നമ്മള് പേടിക്കുവായിരുന്നു ഇപ്പൊ ആഒരിതാണ് പിന്നെ ഇതിനകത്ത് അപകട സാധ്യത കൂടുതലായിട്ട് പ്പന്നമ്മള് കുട്ടികളേം വയോധികരെയും പിന്നെ പ്രതിരോധ ശേഷി കുറവുള്ളവരെയൊക്കെയാണല്ലോ പ്പഞാനി ഫീഡ് ചെയ്യുന്നടൈും കൂടി ആയാല അതുകൊണ്ട് എനിക്ക് ഇമ്യൂണിറ്റി പവർ ഇപ്പൊ കുറവായിട്ടുള്ള ഒരു സമയമാണ് അപ്പൊ ഇതൊക്കെ കൊണ്ട് നമുക്ക് പേടിയാ എന്താണ്
അതെ അതെ കാരണം ഇപ്പൊ നമ്മളില്ല ആഹ അതാണ് ഇതിന്റെ കാര്യൊക്ക ഇപ്പ ഒരുപാട് വാർത്തകളൊക്കെ നമ്മള് കേൾക്കുന്ന ഇില്ല അപ്പ നമുക്കൊരു പേടിയുണ്ട് കാരണം നമ്മുടെ നമ്മുടെ വീട്ടുകളിലല്ലാം അല്ലെങ്കിൽ എവിടൊണെങ്കിലും നമ്മുടെ ചുറ്റുപാടാണെങ്കിലും വയസ് തായവരും കുഞ്ഞുങ്ങളും എല്ലാം ഉണ്ട് അപ്പം നമ്മുടെ അടുത്തുള്ള ആൾക്കാർക്ക് ഒരു പനി വന്നാലും നമ്മുക്ക് പേടിയാണ് കാരണം പനി എന്ന് പറയുമ്പോഴത്തേക്കും പണ്ടെന്നൊക്കെ ഒരു പനി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പണ്ടെന്നൊക്കെ ആണ്ടിലൊക്കെ ആയിരിക്കും ഒരാക്കൊരു പനിയൊക്കെ വരുന്നത് പക്ഷെ ഇപ്പോ ന്ന് പറയുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു പകർ ച്ചവ്യാധി പോലെ വന്ന് എല്ലാവർക്കും പനി അല്ലെങ്കിൽ പറഞ്ഞതുപോലെ വയറിളക്കം അല്ലെങ്കിൽ ജലദോഷം തുമ്മല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കുഞ്ഞുങ്ങളെയും കുഞ്ഞുങ്ങളെയും പ്രായമായായവരെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കാരണം അവർക്ക് പ്രതിരോധ ശക്തി വളരെയധികം കുറവാണ് അവർക്കെന്ന് പറയുമ്പ ജനിച്ച കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ ഒരു രോഗം വരാനാണ് അതുപോലെ തന്നെ വയസ്സായവർക്ക് അവരുടെ അവരുടെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അവരുടെയ എല്ലാം കഴിഞ്ഞിരിക്കുന്ന ഒരു സമയവാ അപ്പൊ അവർക്കും പെട്ടെന്നൊരു പെട്ടെന്നൊരു പെട്ടെന്നായാലും പനിയൊക്കെ വരും അപ്പൊ നമുക്കത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ നീ അഥവാ ഹോസ്പിറ്റലിലൊക്കെ പോവവാണെന്നുണ്ടെങ്കിൽ മാസ്
മാസ്ക്കൊക്കെ ഇട്ട് സമ്പർക്കം നമ്മൾ കൂടുതൽ ഒഴിവാക്കുന്നതാണ് നല്ലത് പിന്നെ നമുക്ക് ഈ പ്രതിരോധ മാർഗ്ഗങ്ങന്ന് പറയുമ്പോം തന്നെ ഡോക്ടർമാർ പറഞ്ഞു തരുന്നുണ്ട് നമ്മൾ പഴങ്ങൾ പച്ചക്കറികളൊക്കെ നന്നായിട്ട് കഴിക്കണം അതുപോലെ തന്നെ പുറത്തന്നുള്ള ഫുഡൊക്കെ ഇപ്പംനമു ലല്ലോ എവിയൊക്കെയാണ് ഹൈജീൻ ആയിട്ട് ഫുഡ് ഉണ്ടാക്കുന്നത് ചിലപ്പോ ഇനി ശുചിത്വമില്ലാത്ത ഭക്ഷണമാണോ അല്ലെങ്കി ശുചിത്വ മില്ലാത്ത വെള്ളം മറ്റ് ഉപയോഗിച്ചിട്ടാ ഉണ്ടാക്കുന്ന ഭക്ഷണ ആണെങ്കിൽ ഇതീ നൊക്കെ നമുക്ക് പിന്നെ നമ്മള് പ്രതിരോധ മാർഗങ്ങളായിട്ട് തിളപ്പിച്ച് ശുദ്ധീകരിച്ച് വെള്ളം മാത്രം കുടിക്ക ഇപ്പ ഈ പച്ചവെള്ളം പച്ചവെള്ളം കുടി രുതെന്നല്ല പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലാ നമ്മള് സൂക്ഷിക്കുക തിളപ്പിച്ച് ശുദ്ധീകരി ച്ച് വെള്ളം മാത്രം നമ്മൾ കുടിക്കണം പിന്നെ മെയിനായിട്ട് മുള്ള കാര്യംന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണത്തിന് മുമ്പ് ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷവും സോപ്പ് ഉപയോഗിച്ച് നല്ല രീതിൽ നമ്മുടെ കൈ എല്ലാം നമ്മൾ വൃത്തിയാക്കി കഴുകണം നമ്മള് ശുചിത്വം പാലിക്കണം
എടി അതന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നമുക്കറിയാം കാരണം നമ്മള് കൊറോണ വന്നപ്പോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചതാ എങ്ങനെയാണ് നമ്മള് നമ്മള എങ്ങനെ പ്രിക്കോഷൻസ് എടുക്കണം എന്നൊക്ക നമ്മള് കൊറോണ വന്ന സമയത്ത് നമ്മള് നല്ല രീതിയിൽ പഠിച്ചൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ എങ്ങനെയാണത് പ്രിവെൻറ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ ഈ ഈ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞു ഇപ്പോഴത്തെ യൂത്തിലുള്ള ഒരു പിള്ളാരും ആ പിള്ളാരു മൊത് മൊത്തം എടുക്കുന്നതും തണുത്ത വെള്ളം അല്ലെങ്കിൽ പച്ചവെള്ളം ഈ പച്ചവെള്ളം എന്നൊക്കെ പറയുമ്പോ നല്ല ജേം പച്ചവെള്ളത്തിലൊക്കെ ജേംസ് ആണ് അപ്പൊ അത് അതിനെ സ്പോയിൽ ചെയ്യാൻ വേണ്ടിട്ടാണ് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കണന്ന് പറയുന്നത് പക്ഷെ കൂടുതൽ ഈ യൂത്ത് ആയിട്ടുള്ള ആൾക്കാരു മൊത്തം ഈ തണുത്ത വെള്ളം പച്ചവെള്ളം കുടിച്ച് അവർക്ക് പിന്നെ പനിയായി അങ്ങനുള്ള അങ്ങനെയും പനി വരാം തണുത്ത വെള്ളം കുടിക്കുമ്പോൾ തന്നെ നമുക്ക് ടോൺസസ് വരാം തൊണ്ടയില് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വന്നത് പനിയായി
ആ ഈ പറഞ്ഞ ഈ ടോൺസിൽസ് അതെനിക്കും ഉണ്ട് എനിക്കും ഇതേപോലെ തണുത്ത വെള്ളവും പച്ച വെള്ളവും അങ്ങനെ കുടിക്കാൻ പറ്റുന്നില്ല ഞാനും കുഞ്ഞിലെ തൊട്ടേ തെള പിച്ചാറിയ വെള്ളംഅല്ലെങ്കിൽ ചൂടു വെള്ളം കുടിച്ച് ശീലിച്ചതായതുകൊണ്ട് നിനക്കറിയാലോ കോളേജ് വന്നാ പോലും ഞാനൊരു പച്ചവെള്ളം പോലും പൈപ്പിൽ നിന്നെടുത്ത് ഞാൻ കുടിക്കാറില്ല കാര്യം എനിക്ക് ഈ പറഞ്ഞ ടോൺസഴ്സ് ഭയങ്കര ബുദ്ധിമുട്ട്
എടി അതുപോലെ തന്നെ ഞാനൊരു കാര്യം പറയാ നീ ഇപ്പൊ ടൂർ പോവാൻ പ്ലാൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ നീ എന്ത് ചെയ്യണമെന്നറിയാമോ ഒരു ഒരുപാട് പ്രിക്കോഷൻ കുഞ്ഞിനേം കൊണ്ടൊക്കെ പോകുകയാണെങ്കിൽ ഒരുപാട് പ്രിക്കോഷൻ എടുക്കണം കാരണം മാസ്ക് കൊണ്ടു പോണം അതുപോലെ തന്നെ കഴിവതും ഇപ്പം കുറച്ച് വീട്ടിൽ തന്നെ ആഹ് ദിവസൊക്കെ പോകുമ്പോഴത്തേക്കും വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത എന്തങ്കിലുമൊക്കെ ചെറിയ ലഘുവായിട്ടുള്ള എന്തെങ്കിലും ഒക്കെ കൊണ്ട് പോണം അപ്പോ നമ്മള് നമുക്ക് ഇ നമ്മൾ ടൂർ പോകുമ്പോഴത്തേക്ക രണ്ടോ മൂന്നോ ദിവസത്തേക്കായിരിക്കും പോകുന്നത് അപ്പ രണ്ടോ മൂന്നോ ദിവസത്തേക്കുള്ളതും കൂടെ കൊണ്ട് പോയാ മതി പറ്റത്തില്ല അതും എന്തെങ്കിലുമൊക്കെ ഫ്രൂഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൈയ്യിൽ കരുതണം അതുപോലെ തന്നെ തെളപ്പിച്ചാറിയ വെള്ളം ഓ കൊണ്ടുപോവാൻ ശ്രമിക്കണം. അപ്പൊ ഹോട്ടലിൽ പോയാലും അവിടെ നമുക്ക് ചൂള്ളം അവൈലബിൾ ആണല്ലോ. അത് വാങ്ങിച്ച് കുടിക്കാൻ ശ്രമിക്ക. കാരണം നമ്മള് ഏ ഇപ്പ നമ്മൾ ക്ലൈമറ്റ് അനുസരിച്ചായിരിക്കും നമ്മൾ പോകുന്നത്. ക്ലൈമറ്റ് എന്തായാലും നല്ല തണ ക്ലൈമറ്റ ആയിരിക്കും. ആ ഒരു ക്ലൈമറ്റില് പനി വരാൻ എളുപ്പമാണ്. നമ്മള് പ്രിക്കോഷൻസ് എടുത്തില്ലെങ്കിൽ അപ്പൊ അങ്ങനെയൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നീ അതൊക്കെ ശ്രദ്ധിച്ച എന്തായാലും പോക. പിന്നെ കാലിന് പൈനോകേണ്ടോ
ആ തട്ടുമ്പോഴും മുട്ടുമ്പോഴും ഒക്കെ അല്ലാതെ നമുക്ക് നടക്കുമ്പോ അങ്ങനൊന്നും എപ്പോഴും ഇല്ല ഇങ്ങനെ നമ്മളെ അപ്ര പ്രതീക്ഷിതവമായിട്ട് എന്തെങ്കിലും തട്ടിയ മുട്ടിയൊക്കെ ചെയ്യുമ്പോഴാണ് പിന്നെ ഇങ്ങനൊക്കെ പോകുന്നു എന്ത് പറയാനാണ് ഇങ്ങനെ ഓരോരോ അസുഖങ്ങളായിട്ടൊക്കെ വരുന്ന ഇതൊക്കെ പിന്നെ ഇപ്പൊ ഈ കേരളത്തില് നമ്മുടെ ശിഖല എന്ന് പറയുന്നത് വയ വയനാട് ജില്ലയിലാണ് കൂടുതലായിട്ടും ഇപ്പം ഉം സ്ഥിരീകരിച്ചെന്നാണ് ന്യൂസിലൊക്കെ പറയുന്നത്.
ആ ഞാൻ കണ്ടായിരുന്നു. അതെ അതെ ഏത് ജില്ലയാണെങ്കിലും ഏത് ജില്ലയാണെങ്കിലും അത് ഒരു വലിയൊരു പ്രയാസമുള്ള ഒരു കാര്യമാണ് ഇപ്പം ഇപ്പ ഇപ്പ എന്ന് പറയുമ്പോഴത്തേക്കും എന്ത അങ്ങ് അ ഓരോ വാർത്തകൾ കേക്കുമ്പം ഈ അസുഖ വാർത്തകളെങ്കിലും ഒന്നാമതും ഈ ഒരു മഴ സമയത്ത് മൊത്തം പകർച്ചവാദികളെ ഉണ്ടാകുന്നത്. അപ്പൊ ഇപ്പൊ പുതിയ പുതിയ അസുഖങ്ങൾ ഓരോന്ന് കേൾക്കുമ്പോ ആ ഒരു കൊറോണടെ പേടിയാണ് എപ്പോഴും ഇങ്ങനെ മനസ്സിനകത്തുള്ളത് കാരണം കൊറോണ കാരണം നമ്മെ
ഇപ്പൊ ശീഖല്ല വന്നത് ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്ത ആറ് ജൂൺ പതിനൊന്നിന് രണ്ട് വിദ്യാർത്ഥികൾക്കാണ് ശിഖല പോസിറ്റീവ് ആയതായിട്ട് നമ്മുടെ ആരോഗ്യവകു പ്പ് സ്ഥിതീകരിച്ചത് ഇവരെ ഗവൺമെന്റ് മെഡിക്കൽ കോളജ് ഹോസ്പിറ്റല പ പള്ളിൽ ചികിത്സയിലായിരുന്നു. ഇപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞ വയറിളക്കം ഏകദേശം മുപ്പത്തെട്ട് വിദ്യാർത്ഥികൾ വയറിളക്കവും പനിയും ശർദിയിലും ഒക്കെ ആയിട്ടാണ് അവിടെ ചികിത്സക്ക് വന്നത് അപ്പൊ ഈ വയറിളക്കം നമ്മള് മെയിനായിട്ട് നമ്മള് ശ്രദ്ധിക്കണം നമ്മള് അറിയുന്നില്ല നമ്മള് ചെപ്പോൾ വിചാരിക്കും നോർമലായിയിട്ടുള്ളതണെന്ന് പക്ഷെ പക്ഷെ ഇപ്പൊ നമ്മുടെ പരിസരത്തൊക്കെ നോക്കുവാണെങ്കിൽ ഈ ഒരു അസുഖമാണ് മെയിനായിട്ട് ഈ വയറിളക്കം നമുക്കിത് നോർമലി വരുന്നതാണോ അതോ ഇനി രോഗബാധിതരാണോ എന്നൊന്നും നമുക്ക്- അറിയാൻ പറ്റാത്തൊരു സാഹചര്യം ആയൊണ്ട് പരമാവധി നമ്മള് അവരുമായിട്ട് സ സമ്പർക്കം പുലർത്തുന്നത് കൊറയ്ക്കും ണം അല്ലാതെ വേറൊരു വഴിയില്ല പിന്നീട് കൊല്ലം ജില്ലയിലെ പോഴിക്കര പ്രദേശത്തും ഷിഗല്ല കേസ് റിപ്പോർ്ട്ട് ചെയ്യപ്പെട്ടു ഉം സംസ്ഥാന തലത്തിൽ ആരോഗ്യ വകുപ്പ് അത് തന്നെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്
നീ ആശുപത്രിയിൽ പോകുമ്പോ എല്ലാം നോക്ക- നോക്കി കണ്ടൊക്കെ പോ എന്നിട്ട് ആശുപത്രിയിൽ പോയിട്ട് ഡോക്ടറെ എന്തോ പറഞ്ഞെന്ന് എന്നെ വിളു പറയണേ ഇപ്പൊ ഞാൻ എന്തായാലും വെക്കുവാ എനിക്ക് കൊറച്ച് കൊറച്ച് തെരക്കുണ്ട് ശരിയെന്നാ
അതെ അതെ അതെ ഓക്കെ ശെരി